ഹ
ആഹ്
ഹലോ
ആഹ് കേൾക്കുന്നുണ്ടല്ലോ
ആഹ് കേക്കുന്നുണ്ട്
ആഹ്
എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ
സുഖാണ് നല്ല വിശേഷം
ഉം എന്ത പരുവാടി പണികളൊ ക്കൊകഴിഞ്ഞോ ഉം മഴെണ്ടൊ ഇന്ന അവടെ
ഏഹ് ഇന്ന് നിർത്താതെ മഴെണ്ട് ഇന്നലെ തീരെണ്ടായിട്ടില്ല.
ആഹ് ഭയങ്കര മഴയ ഇവിടേം പൊറത്തിറങ്ങവയ ഇര്ട്ട് കൂടി വന്നു ക്കമഴ ഉം ഇനിപ്പെന്താ വീട്ടില് പണികളൊകഴിഞ്ഞോ
ഒക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിച്ചിട്ടില്ല കുറച്ച് കയ്യട്ടെ ചിട്
ഉം എന്താ ഇയ്യാള് ചെയ്യണ്.
ഇല്ല ഒന്നു ചെയ്യ്ണില്ല.
ആഹ്
മക്കളെ നോക്കിരിക്ക്ണ് ഉസ്കൂൾ പോയി
ഉം ഉം എന്തൊക്കെ വീട്ടിലാരൊക്കിണ്ട്.
ഉം മൂന്ന് മക്കളും എന്റെ ഭർത്താവും.
ആഹ്
ഉം
ഉണ്ടാവുല്ലേ മൂന്നാളു പോണ്ടോ
ആഹ് മോന് പ്ലസ് ടു കൈഞിക്ക്ണ്
ആഹ് വല്യ കുട്ടിയായിക്കണൂല്ലെ
കോഴ്സിന് പോവാണ്. ആഹ് മോള് പ്ലസ് ടൂന് പഠിക്കാണ്. പിന്നെ ചെറിയാള് ഒന്നാം ക്ലാസ്സില മോല്
ഉം അപ്പൊപ്പൊ കുട്ടികൾ പോയിട്ടുണ്ടെങ്കി ഭർത്താവും ജോലിക്കോയ വീട്ടില് ആരു ഇല്ല.
അതെ ആരുല്ല
ചോറു കൂട്ടാനൊക്കൊക്കെ റെഡി ആരിക്കാവല്ലേ ഭർത്താവിനെന്താ ജോലി
ആഹ്ഒക്കെ രാവിലെന്നെ ഓര് കെയെസീബീല
ആഹ് ഭക്ഷണം കയ്ക്കാൻ വരുവാരിക്കും അപ്പല്ലെ
ഇല്ല കൊണ്ടോവും.
ആഹ് ആഹ് അപ്പപിന്നെ രാവിലന്നെ എല്ലാരും എല്ലാം കഴിഞ്ഞ് പോവും
ആഹ് ഒക്കെ പോവും ആഹ് അതെ
ഉം
ഉം എന്നാലും തട്ടിമുട്ടി ഈ ടൈം ആവും അങ്ങനെ ഉം പോയാലും എല്ലാതിം അതന്നെ ഐന്റെടേല് അത്ട്ക്കുമ്പഴേ
ഉം പിന്നെ ഇപ്പോ പിന്നെ ഈ മഴള്ള കാരണെ ഒരു വെയില് വന്നാ തുണി ഒണക്കലും
അതെ
അങ്ങനൊക്കായിട്ട് അങ്ങനൊക്കെ സമയം വേണം ഇപ്പോ
ആഹ് എങ്ങനെ അവിടാരെക്കേണ്ട്.
ഇവടെ ഭർത്താവും രണ്ട് കുട്യോളുണ്ട് പിന്നെ ഞാനിവടെ ഭർത്താവിന്റെ വീട്ടിലാണ് അവിടെ ഉമ്മിം ഭർത്താവിന്റെ ജ്യേഷ്ഠനും ഭാര്യയും കുട്യേളുണ്ട്. ഉം ആഹ് ഇപ്പം കൂട്ടത്തിലാ ഞാൻ ഭർത്താവിൻ്റെ ഷന്റെ കുടിര്ക്കലാണ് ഈ മാസം അത്കഴിഞ്ഞാ പിന്നെ ഒറ്റക്കെന്നാവും. ഉം
ആഹ് എന്നാലും ഇമ്മിം ഇപ്പിയൊക്കെ ഇണ്ടാവൂലെ അട്ത്ത്
ആഹ് ഇമ്മണ്ട് ഇപ്പ മരണപ്പെട്ടിട്ട്പ്പ രണ്ട് വർഷായി ഉം ഇപ്പൊ കുട്യൊളൊക്കെ പോയി അവര് പത്ത് മണി മൂത്ത മോള് ഒമ്പതാംക്ലസില് പഠിക്കാ എളയ മോന് ഏഴാം ക്ലാസ്സിലും അവര് പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാള് അവര് പോവുമ്പോക്കിന് ഒര് വിധള്ള പണിക്കെ തീരും പിന്നെ തിരുമ്പലും കുളിം കഴിഞ്ഞാ ഇനി നാല്മണി വരെ ഇതന്നെ.
അതന്നെ ഹ ഹ
കൊറേ ഒറങ്ങും കൊറേ കെടക്കും കൊറേ
ആഹ് ഞാൻ ഒറങ്ങൂല പകൽസമയത്ത് ഉറങ്ങാൻ കഴിയുല
ഇപ്പൊറങ്ങാനൊരിതാവൂലെ ഞാനുങ്ങനെ വീട്ടില്
പിന്നെ ചെറിയാള് മൂന്നരാവുമ്പോത്തിനെത്തും ഓന്
നെയ്സെറീലാവൂല്ലേ?
ആഹ് അവനൊന്നാം ക്ലാസ്സ്ല്.
ആഹ് ആഹ്
ബടെ പ്രൈവറ്റ്ലാണ്. ഗവണ്മെന്റിലല്ല കൊർച് നാർ
എപ്പോ പത്തുമണി അവര് എട്ട് മണി എട്ടര മോള് ഏഴേ ഇരുവേന് പോവും. മോന് ഒമ്പതരകുമ്പോ പോവും. പിന്നെ ഇക്ക എട്ട് മണിയാവുമ്പോക്ക് പോവും. അപ്പൊക്ക് പിന്നെ ചായിം കടിയും ഉം ചോറും കൂട്ടാനൊക്കായിട്ട്ണ്ടാവും. അവര്വിടെ പടവിനോവാണ്. ഉം അപ്പൊ പിന്നെ അത് കഴിഞ്ഞാ അട്ച്ചോരി തൊട ക്കാ തിരുമ്പാനും കുളിക്കാനൊള്ളൂ. പിന്നെ പണിയില്ല അങ്ങനെ ഇരിക്കന്നെ
ആഹ്
പിന്നെ ഇങ്ങനെ മഴയും വെയിലാവൊ കാരണേ
അതന്നെ അതന്നെ
തുണിയാള് വെയിലെന്നാ ഒന്ന്ടും. അത് ഇട്ട് വന്ന്ണ് മുകളള് ടെറസിന്റെ മോള്ളാണ് അയലെട്ടീത് അപ്പൊ പിന്നെ താഴത്തെർങ്ങി വരുമ്പോക്ക് മഴയ്താ വീണ്ടും ഓടും.
നല്ല മഴ പ്രശ്നണ്ട് പ്പ എല്ലോട്ത്തും
ഉം മഴൊക്കെ ഞമ്മക്ക്പ്പ ഈ ഒരു പ്രശ്നൊള്ളൂ ബാക്ക ള്ളോര്തൊക്കെ ഇന്നലെക്കെപ്പള്ള ദുരന്തൊക്കെ കാണു മ്പഴേ മണ്ണിടിച്ചില് കാണുമ്പഴേ അപ്പൊ ഞമ്മക്കും ഉം നമ്മക്കൊക്കെ എത്രയോ ഹൈറാ മഴ കൊള്ളൂല്ല. വേറെ ബുദ്ധിമുട്ടുകളൊന്നുംല്ലേനും
ഇല്ലാ ഒര് ബുദ്ധിമുട്ടൂല്ല ഓരൊക്കെ പേട്ച്ച് പേട്ച്ചിട്ടേക്കാരം കഴിയുന്നത്
ആഹ് അങ്ങനെപ്പം ഞമ്മളെ പരിസരത്ത് ഇണ്ടായാ അയ്‌ന്റെ ചുറ്റുള്ളോർക്കൊക്കെ പേടില്ലായിരിക്കും.
ആഹ്
എന്നും ഓരോരോ ദുരന്തം കഴിഞ്ഞു അതൊക്കെ മറന്ന് വരുമ്പോക്ക അടുത്തത് അവിടെങ്ങെ
അതന്നെ
പേട്യ ഓരൊന്നും കേക്കുമ്പോ.
ഉം
ന്നെന്താ കൂട്ടാന്?
ഇന്ന് ഓര്ക്ക് ഞാനേ ഇന്നെലെ മീൻ കി ട്ടിയിട്ടില്ല. അപ്പൊ ലേസം അരിണ്ടായിന്ന് ബസ്മതിടെ.
ആഹ്
അതയ്റ്റ് ഒരു ഫ്രൈഡ് റൈസ് പോലെ ണ്ടാക്കി കൊട്ത്തു.
ആഹ് ആഹ് ഞാനും കുട്ട്യേക്ക് സ്കൂക്കൊക്കെ അങ്ങനെ
അപ്പൊ ആ ബര്ക്കും മോള്ക്കും മോനിക്കും അതാ കൊണ്ടേയെ പിന്നെ മറ്റാള് മോന് ഉച്ചാക്ക പോവൊള്ളൂ. ഓൻ പിന്നെ ചോറ്ന്ന് പിന്നെ ഞാ അത് കൊർച്ചെ ഇണ്ടായ്ട്ടുള്ളു പിന്നെ സാധാ ചോറും
ഇഞ്ഞ് രാത്രിക്കൊക്ക കൊള്ളായിട്ട് അങ്ങനെ വെച്ചുല്ലേ?
ആഹ് ഇവര് ഞ്ഞ് നാളെ വര്ന്നുള്ളു. ഇന്ന് രാത്രി ഡ്യൂട്ടിണ്ട്
ആഹ് ആഹ്
ചെലേ ദിവസം അങ്ങനെ ണ്ടാവും മാസത്തില് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം
ഉം അപ്പൊ രാവിലെ പോമ്പോ ഭക്ഷണൊക്ക ഉച്ചക്കക്ക്ള്ള കൊണ്ടോവായ്രി ക്കുലേ ആ പിന്നെ രാത്രിക്ക്ള്ളത് പിന്നെ മേടിക്കാവൂലേ?
വ് ആഹ് ഇന്ന് രാത്രികുള്ള വാങ്ങും.
ഉം ഇനിയിപ്പോ മക്കള് വന്ന ഒരു ചായപരിപാടി കഴിയുമ്പക്കിന്
പിന്നെ ഓര പഠിപ്പിക്കൽ ഇത ആണല്ലോ പിന്നെ വ ഒന്നിനും ടൈം ഇല്ല നമ്മുക് ആഹ്
ഉം
അടുത്തൊക്കെ തന്നെ തറ ഉമ്മിപ്പൊക്കെ ഉണ്ടോ അവര്
ആ മ്മ ണ്ട് ഇപ്പ മരിച്ചിട്ട് മൂന്ന് മൂന്നല്ല അഞ്ച് വർഷയി.
ഉം
മ്മണ്ട് പിന്നെ ഇളോച്ചികളൊക്കെ ഉണ്ട് തറവാട്ടില്
ആഹ് ആഹ്
ഞമ്മളെ പോന്നിട്ട് പത്ത് പതിനൊന്ന് വർഷയി. ആഹ് പോയിരുന്നു ഞാൻ ഞങ്ങളെ ഒന്നീന്ന് ഗൾഫിന്ന് വന്നിട്ട് പോയിന്ന് പിന്നെ അവന്റെ പോക്കിന് പോയിന്ന് ഒരു മാസം ലീവ്ണ്ടാവുള്
ആഹ് ആഹ് ഉം
അങ്ങനെയൊക്കെ പോവല്ല അധികം പോയി നൽക്കാനൊന്നും പറ്റൂലോ വർക്ക് പോണ്ട കാരണേ.
വീടും കുട്ടിയാ ന്ന് ഒക്ക ആവുമ്പോഴേ അതൊക്കെ ബുദ്ധിമുട്ടന്നേ
ഉം പിന്നെമ്മ കൊറച്ച് പ്രായമായിതുയിണം അപ്പൊ പിന്നെ അങ്ങനെ താവിടെ പോയി തിന്നൊന്നല്ലേ അളച്ചികളൊക്കെ എല്ലാപ്പണ് പോവാൻ മടി പോവൂല. ഉമ്മ വളമ്പി കൊടുക്കുന്നുണ്ടെങ്കിലൊക്കെ പോവും. മ്മക്ക് വയ്യപ്പ.
ആഹ് അ അങ്ങനെ വീട്ടിൽന്നും പോവ്ണ്ടാല്ലേ ഇങ്ങല്ല്ങ്ങളെല്ലേ.
ആഹ് ആഹ് ഞങ്ങള് പോക്ക് കൊറവ.
ഉം മോള് പ്ലസ്
ആഹ് പ്ലസ് ടു ആണ് ഉം
ഏ വേറെ എന്തൊക്കെയട്ട്
ആഹ് ഇല്ല ആഹ് കേക്കണ്ട് കേക്കണ്ട്
ഉം ഇന്നിപ്പോ മഴന്നെ ഇന്നൊരു ഒഴിവൂ ല്ല ഇന്നലെ പിന്നെ കുറച്ച് കു
ന്നെയറഞ്ഞ ഇന്നലെ ഇബടെ തീരെ പെയതിട്ടന്നെ ഇല്ല ഈ വാത്ത്
ആഹ് ഇന്നലെ ഇവടിംണ്ടായിട്ടില്ല കല്യാണണ്ടായിരുന്നു എളാപ്പന്റെമോന്റെ കല്യണായിരുന്നു കഴിഞ്ഞ ഞായറഴ്ചെ കല്യാണത്തിനും തലേ ദിവസം മടക്കി വച്ച ഇവിടെങ്ങനെ കട
ആഹ് ആഹ് ആഹ് ഓ ശരി ഉം ഉം
പ്പൊ മഴയും കല്യാണം ഒക്കെ കൂടി ആയിട്ട് ഇപ്പൊ ഒരുപാട് കല്യാണങ്ങൾ ഇണ്ടേനെല്ലാടത്തും
ഉം
വേറെന്തൊക്കെ മോനിഞ്ഞിപ്പോ മോനുച്ചക്ക് ശേഷാവും ക്ലാസ് ലേ
ആഹ് ഓനുച്ചക്കാണ് ഇഞ്ഞി ഇനി ഒരു അഞ്ച് അഞ്ചു മണിക്ക് കയും ഓന് കോട്ടക്കലാക്കു
ആഹ് ആഹ്
അല്ല
ഓളെ കയ് ഉം
ആ മൂഡോഫ്‌ ആവും ഒലക്ക് പ്ലസ്ടു കർക്ക് കുറച്ച് ടൈമതികം ഉണ്ടാവൂല ക്ലാസ്സ്‌
ആഹ് അഹ്
ഞാന് പോ
ഏതാ കോഴ്സ് ഇടുത്തിട്ടുള്ളേ പ്ലസ് ടു സയൻസ്
സയൻസ് ആണ് ആഹ്
പഠിക്കാനും കുഴപ്പണ്ടാവൂലല്ലേ
ഇല്യ വലിയ കൊഴപ്പൊന്നുല്ല പഠിക്കണആളെന്നെ ന് എന്നാലും നല്ല ബുദ്ധിമുട്ടാണ്ന്നറയും ടെമം ൻ കുറച്ച് ടഫാണ്
ആഹ് പഠിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ പിന്നെഅത് ബുദ്ധിമുട്ടായി തോന്നൂല
ആഹ് മ്
ഒന്ന ഉണ്ടാവില്ലല്ലേ പണികൾ കഴിഞ്ഞാലും അങ്ങനിരിക്കാവൂല്ലേ
ഇല്ല ഒറങ്ങൂല എന്ന പിന്നെ മോൻ വരണോല്ല മോനെ നോക്കിയിരിക്കും ഒരു മൂന്നര ആകുമ്പോത്തന് ഒത്തു
മ്
രാത്രികത്തൊക്കെ ഭക്ഷണം ഒക്കെ ഒന്നിച്ചിട്ട് വെക്ക ചെയ്യാ
ആ ഒന്നിച്ചൊക്കെന്നെനി പിന്നെ ഇവരി ഇണ്ടാവുമ്പോഓൽക്ക് രാത്രി ചോറ്തിന്നൂല
അപ്പൊ എന്തെലും കടി വേണം അത്രേ ഉള്ളൂ അഹ് രായിത്തെ എന്തേലും ദോശേ എന്തേലും മതി
മ് അല്ലെങ്കിൽ ഒന്നിച്ച് വെക്കലാവൂലേ
ആ ഒന്നിച്ചിട്ട്ന്നെ എന്നും വെക്ക ഓൽക്ക് മാത്രള്ളതേണ്ടാക്കൊള്ളൂ രാത്
ആഹ് മോനും അങ്ങനെ കുറുമ്പൊന്നും ഉണ്ടാവൂലല്ലേ ചെറിയ ആൾക്ക്
ഏഹ്
ചെറിയ ആൾക്കും അങ്ങനെ ഇന്നത് ണെന്നുള്ള
ഏഹ് ഇല്ലല്ല പിന്നെ വാരിക്കൊടുക്കണം ഒറ്റക്ക് കഴിക്കൂല ഒറ്റക്ക് കഴിച്ചാ അടെ എത്തൂല
സ്നാക്സ് ഒക്കെ കൊണ്ടുപോകുമ്പോ വീട്ടില് രാവിലെ ഉണ്ടാക്കിയ കൊണ്ടുപോവോ
ആഹ് അഹ് അപ്പൊ എന്തേലും ഓൻ ഉച്ചക്ക് തന്നെ ചോറ് കൊണ്ടു പോകൂല ദോശേ എന്തേലും കൊണ്ട ഞാ വന്നിട്ട് ചോറ് കൊടുക്കേ ചെയ്യേ വേഗം അവിടുന്ന് തിന്നൂല കറിയില്ലേല് തിന്നാല് അവനിക്ക് കഴിയില്ല
ആഹ് ആഹ്
അങ്ങനെ ഒരു മടിയാ തിന്നാൻ മടിയനാ ആയിക്കോട്ടെയിക്കോട്ടെ പിന്നടിക്ക ഉ